ഹലോ
എന്താ വിശേഷം.
നല്ല വിശേഷം.
എന്താ പിന്നെ പരിവാടി.
ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്ക്യാണ്.
അതേ ല്ലേ എന്താ ങ്ങള് പഠിക്ക്യാ അതാ ഏഹ് ജോലി ചെയ്യാ എന്താ അതോ ഹൗസ് വൈഫാണോ
അല്ലല്ലല്ല അല്ല ഞങ്ങള് പഠിക്ക്യാണ് ഇവിടെ.
പഠിക്കാണ്ലേ.
ആഹ് പഠിക്കാണ് ങ്ങളെന്താ ചെയ്യ്ണത്. ആണോ അപ്പൊ നാട്ടിക്കൊക്കെ പൂവല്ണ്ടോ ന്നട്ട്. എപ്പ എങ്ങനേ നാട്ടിക്ക് പോവലൊക്കെ ആഹ് അതെ ഞങ്ങൾ പൊർത്താ പടിക്ക്ന്നത്.
ആഹ് ആഹ് നാട്ടിക്ക് ട്രെയിന്
നാട്ടിക്ക് ട്രെയ്ൻല് അപ്പ എങ്ങന്യാ എല്ലാ മാസം കൂടുമ്പളാ പൂവല് അതാ ആഴ്
അൽ ആഴ്ചേലല്ല രണ്ടാഴ്ച്ച കൂടുംബോ രണ്ടാശനി നാലാം ശ ശനി വരുമ്പോ പോവും പിന്നെ അതികൂടെ ചെൽപ്പോ എഹ് ഒര്സം ലീവ് കൂട്ട് കൂട്ടിട്ട് ഒരു മൂന്ന്സ് സം കണക്കാക്കിക്കും അല്ലെങ്കി പിന്നെ വേറെന്തെലൊക്കെ ലീവ് ഇണ്ടാവും. വേറെ എന്തേലൊക്കെ ഒര് ലീവൊക്കായിറ്റ്ണ്ടാവും ആഹ് വെക്കേഷന് ഒരു മാസം കിട്ടും മെയ്ല് ഒരു മാ
ആഹ് ഇപ്രാവശ്യം ന്നട്ട് എങ്ങട്ടേക് എങ്ങട്ടേലക്കെ പോയോ മെയിൽ വെ
ആഹ് വീട്ടിപോയപ്പോ ഉപ്പണ്ട് നാട്ടില്. അതോണ്ട് ആഹ് ഉപ്പ പൊറത്താ അപ്പൊ ഇങ്ങനെ വന്നപ്പോ ആ വെക്കേഷൻ ടൈം നോക്കിട്ടും പിന്നെ ഞങ്ങളെ വീട് താമസം ഇണ്ടായിരുന്നു.
ആഹ് ആഹ് ആഹ് ഞങ്ങളെ അവിടെ വീട് കൂടിരിക്ക്യാന്നാ പറയാ വീട് താമസംന്നല്ല.
ആണോ ആഹ് ന്നാ ഏഹ് ഞങ്ങളോടെ വീട് താമസംന്ന് പറയും കൂടിരിക്കൽ അങ്ങനെ കേട്ടിട്ടില്ല. പെരക്കൂടൽ അങ്ങനെക്കെ പ്പം പഠിക്കുന്നോട്ത്ത് ഓരോ കുട്ടികള് പറഞ്ഞിട്ട് കുടിരിക്കല് പെരേകൂടല് വീട്ഇരിക്കല്
ആഹ് അതെ യതെ.
അങ്ങനെയൊക്കെ കേട്ടിണ്ട് ഞങ്ങളടെ വീട് ഇരിക്കലെന്നും പറയും കൂടുതലും വീട് താമ സംന്ന് ഞങ്ങളോടെ ഇന്റ് വീട്ട്ല് പറയാ ഇന്റ് വീട്ട്ല് വീട് താമസം അങ്ങനെ പറയാ ആഹ് ഇപ്പൊ ന്നാ അന്റെ കുടിരിക്കലേരുന്നു. ഏഹ് ഒരു ആ എപ്പ്രിലൊക്കെ വെച്ചിട്ട് അപ്പൊ അ അതൊന്ന് കണക്കാക്കി പിന്നെ ഞങ്ങളുടെ ലീവും ഉം അനിയനും അനിയത്തിയും ഉണ്ട് അവരെ ലീവും ഇന്റെ ലീവും ഒക്കെ കൂടി കണക്കാക്കിട്ട് ആ സമയത്ത് വന്നത്. നോക്കിട്ട് വന്നതാ ആഹ് അപ്പൊ അത് വന്നപ്പോ അങ്ങനെ എന്താണ് വന്നിട്ട് ഇപ്പം അപ്പള്ള കാരണം ഞങ്ങളിങ്ങനെ പുറത്തക്കൊക്കെ എവിട്ക്കലും ഫുഡ് കഴിക്കാന് രാത്രി പോവാ, പി പിന്നെ എ എവിടുക്കേലുങ്ങനെ അല്ലറ ചില്ലറ ബീച്ച് പോവാ പിന്നെ കസിൻസ് എ എല്ലാരും കൂടിയിട്ടൊന്ന്.
ആഹ് എവിടക്കാ പോയര്ന്നത് നിങ്ങള്.
അത് നമ്മള് കോഴിക്കോട് ഒരു കരിയാത്തുംമ്പാറ പറഞ്ഞിട്ടൊരു സ്ഥലല്ലേ.
ആഹ് ഞാൻ കേട്ടിട്ടുണ്ട് കരിയാത്തും പാറ ആഹ്.
അവിടെ അവിടെ പോയിട്ടായിരുന്നു.
ആഹ് എങ്ങനെയായിന്നു അവിടെ ചൂടായിരുന്നോ അതോ
ആഹ് ഞങ്ങ ഞങ്ങള് പോയ ഞങ്ങള് പോയപ്പോ ചൂടായിരുന്നു. ചൂടായിരുന്നു ഞങ്ങള് പോയപ്പോ ഞങ്ങള് പോയപ്പോ ചൂടായിരുന്നേ. ആഹ് നല്ല ചൂടായിരുന്നു അപ്പോ മഴ ഈ അരുവിൽ കൂടെ സാധന വെള്ളം അങ്ങനെക്ക അങ്ങനെണ്ടും വല്ലാണ്ട് ഒലി ച്ചു പോയില്ല.
ആഹ് മറ്റേ നല്ല ഇങ്ങനെ വെള്ളം ഇങ്ങനെ അരുവി കൂടെ ഇങ്ങനെ പോണത് കാണാലോ അല്ലെ ആഹ് ഞാൻ മറ്റേ റ വീഡിയോ ഇങ്ങനെ കണ്ടി
വീഡിയോല് കാണുന്ന ആഹ് ഒരു വൈബ് നമുക്ക് പോയപ്പോ ഇണ്ടായിരുന്നില്ല. അങ്ങനൊക്കെ ആയിട്ട്. അതെ ഞങ്ങള് പിന്നെ ഞങ്ങളെ വീട്ടിലൊക്കെ പിന്നെ ഞങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയ ചോറുണ്ടാക്കല്.
ഞങ്ങള വീട്ടില് ഞങ്ങള് കുക്കറിലാണ് ചോറുണ്ടാക്കല്.
അല്ല നിങ്ങളെ സ്വന്തം വീട്ടിലാണോ അതോ പഠിക്കണോട്
പഠിക്കുന്നോടത്ത് പഠിക്കണോടത്ത് പഠിക്കണോടത്ത് കുക്കറിലാടി ചോർ ഇണ്ടാക്കല്
ഞാന് അത് ചോയ്ക്കാൻ കാര്ണേ ഞങ്ങളോടെ ഞങ്ങളിപ്പോ ഹോസ്റ്റലിലല്ലേ നിക്ക്ണതേ അതോണ്ട് പെട്ടെന്ന് ഞാൻ ആലേയിക്ക്ണില്ല എല്ലാരും ഇപ്പോ ഹോസ്
ആഹ് അതെ അതെ എല്ലാരും ഹോസ്റ്റലില്ലല്ലോ കൊറെ പേർ പൊറത്ത് റൂം എടുത്തിട്ടും പി ജി ക്കും അങ്ങനക്കാണല്ലോ ന്നക്കാ പിന്നെ കൊറെ ആൾക്കാരിങ്ങനെ മെസിൽ ങ്ങനെ പോയി ഫുഡക്കെ കഴി ക്കും അങ്ങനെയൊക്കെ ചെയ്യും. നിങ്ങളപ്പൊ എന്താ കാട്ടല്? ആഹ് ചോറുണ്ടായില്ല ഏപ്പ ഇങ്ങനെയാ ചോറ് ണ്ടാക്ക റൈസ് കുക്കറിലാണോ അതോ സാധാ കുക്കറിലാണോ?
ഞങ്ങള് അതൊക്കൊരു തോന്നല് പോലെ ഇരിക്കും ഇന്ന് പ്പോ ചെല ദിവസം രാവിലെ മടി ആയാൽ നേരെ വൈകി നീ ക്കൊക്കെ ചെയ്താൽ ഞങ്ങൾ ചോറ് കുക്കറിൽ വെക്കും പക്ഷേ അത് ഭയങ്കര റയർ ആയിട്ടാ ഞങ്ങളേൽ റൈസ് കു കുക്കറിലാണ് ഞങ്ങൾ റൈസ് കുക്കറിലാ കൂടുതൽ വെ ക്ക ച്ചം
ആഹ് റൈസ് കുക്കറിലല്ലേ റൈസ് കുക്കറിൽ ചോറ് വെക്കുമ്പോ എങ്ങനെ ഇണ്ടാവ നല്ല ചോർ നല്ലോം വേവോ അതോ വേവ് കൂടോ അങ്ങനെ എന്താ ചെയ്യ അങ്ങനെ എന്തേലും?
അഹ് അഹ് എന്താ വച്ചാല് ഞമ്മളോടെ മറ്റേ എല എന്റെ ഒരു ഫ്രണ്ടിന്റെ റൂമില് എലക്ട്രിക്കിന്റെ ആണ്. അപ്പ അയില് അര്യണ്ട് കഴുകി. അരി അരി ആഹ് അരി ആണ്ട് കൈകിട്ട് ആഹ് റൈസ് കുക്കറിക്കാണ്ട് ഇടാ ചെയ്യ.
ആഹ് അപ്പ തന്നെ ചോറായിട്ട് വരും?
അപ്പോ കൊർച്ച് കഴിഞ്ഞ ഒര് ഒര് സമയം കഴിഞ്ഞാ പിന്നെ അയിൽക്ക് ചോറ് അങ്ങനെണ്ടാവ ചെയ്യ.
ആഹ് അപ്പ അയില് വെള്ളൊക്കെ അയിന് ചോറിന് പഴമര നൈ യ്ച്ചോർ ണ്ടാക്കണക്കെ പോലെ ആവുല്ലേ ചെലപ്പോ വെള്ള ഒഴിക്കിണ്ടാവ.
ആഹ് അങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ഒഴിച്ച് വച്ചിട്ട് ടൈം ആയാലേ തന്നെ ചോറാവും പക്ഷേ ഒന്നുകൂടി ഒരു സമയം എടു ക്കും ന്നാല് നമ്മള് മറ്റേന്ന് പറയുമ്പോ
ഒരഞ്ച് മിൻറ്റ് പത്ത് മിൻറ്റോണ്ട് ആഹ്.
അറ്റു തള വെച്ചിട്ട് ഒരു ക്ക് ഞ ഏഹ് നേര ത്തെ ചോറുണ്ട് ഞങ്ങളെങ്ങനെ ചെയ്യാച്ചാല് ബാക്കിയുള്ള പണിൾക്ക് ഈ സ്റ്റവ്വ് ആവശ്യള്ള കാരണം ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എന്തേലും കഴിഞ്ഞിട്ട് ലാസ് റ്റമ്മള് മുടിട്ട്ണ നേരം ആഹ് ഒര് നേരം ഒക്കെണ്ടാവുല്ലോ ആഹ് നേരം കൊണ്ടാണോ റൈസ് കുക്കർ സ്റ്റവ്മോ
ആഹ് അപ്പ പിന്നെ ഗ്യാസ് മറ്റേ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രീ ആവും ചെയ്യും അപ്പൊ പിന്നെ ഇങ്ങക്ക് ഇണ്ടാക്കും ചെയ്യാലേ ആഹ്.
നമ്മള് അയ്ക്കാണ്ട് ഹ് റൈസ് കുക്കർ നമ്മള് ഹ് അയിക്ക് എർക്കിച്ച് പിന്നെ വന്ന്ട്ട് ഊറ്റ ചെയ്യ ഉച്ചക്ക് വന്നേൻ്റെ ശേഷം. പക്ഷെ ആഹ് രാവിലെണി നേര ത്തെ ബാക്കി ഒപ്പള്ളോര് ഒന്ന് അടുക്കളെ കേർനേൻ്റെ മുമ്പ് ഏഹ് വേഗം കേറാണെന്നണ്ടെ ഇനി ഞാനാദ്യം ചോറ് വെക്കും.
ആഹ് ആദ്യം ചോറ് വെക്കണ്ടാവും.
ആദ്യം ചോറാണ്ട് വെച്ചിട്ട് റൈസ് കുക്കറിൽ വെച്ചിട്ട് അഹക്കെ കഴിഞ്ഞിട്ട് പോണ നേരത്താണ്ട് ഊറ്റാൻ നോക്കും അപ്പൊ നല്ല ചോറാവും. ഒന്നുകൂടി വേവൊക്കെ കൊറഞ്ഞിട്ട് എന്നാ വേവ് കൂടീട്ടുല്ല ആഹ് അങ്ങൻത്തെ ചോറ് അങ്ങൻത്തെ ചോറ് നല്ല രസാ തിന്നാൻ പക്ഷെ എടക്കൊന്നു നേരം കിട്ട
അതെ നേരം കിട്ടണത് ക്ലാസ്സിന് പോവുക്കെ വേണ്ടേ പിന്നെ നേരം കിട്ടല് കൊറവാകുല്ലോ ആഹ് അതെ അതെ അതെ. ആഹ്
ഞങ്ങളെല്ലാരും ഒരുപോലല്ലാ ഇണ്ടാക്കണത് കൊർച്ച് ആൾക്കാര് വേറെ കൊറച്ചാൾക്കാര് വേറൊക്കെയിട്ട്ണ്ടാക്ക. അപ്പൊ പിന്നെ ആഹ് വേണോ അപ്പൊ പിന്നെന്താച്ചാല് പോണ നേരാവുമ്പോ വേഗം ഏഹ് ആഹ് ആഹ് ഒര് സമയത്താണ്ട് എർക്കിക്കെ ചെയ്യാം അപ്പൊ ചെലത് കൊഴപ്പല്ല. ചെല സമയത്ത് ഓവറായിട്ട് തളച്ചിട്ട് പക്ഷെ എന്താ ഇപ്പം ഇപ്പം കണ്ട് വര്ണ ഒരു പ്രശ്ന എന്താച്ചാല് രാത്രിയാകുമ്പോത്തിനും തോറാണ്ട് നാഷ്
അത് ചെലപ്പം ചൂട് കൂടിയോണ്ടാവും ചോറില് മറ്റേ വെള്ളം വരുന്നപോലെ ഇങ്ങനെ തോന്നല്ലേ? ആഹ് അത് ചിലപ്പോ ക്ലൈമറ്റ് ഇതിന്റെത് ആ കാലാവസ്ഥ നല്ല ചൂട് നല്ല ഈർപ്പം കുറവുള്ള സമയമാകു ഇപ്പളാണെ ചെലപ്പോ ചോറ് അങ്ങനെ നാശാവണുണ്ടാവുക അപ്പോ അങ്ങനെ ആകുമ്പോ കുറച്ച് നേര ചോറു തിന്നാ മതി ഒരു ഏഴു മണി എട്ട് എട്ടു മണിക്കാവണതിന്റെ മുന്നേക്കെ ചോറുണ്ടിട്ട് നേരത്താ ചോറുണ്ണുന്ന പണിയൊക്കെ കഴിച്ചേച്ചാൽ മതി അപ്പൊ പിന്നെ ഒന്നൂടെ സുഖാവു അല്ലോ
എന്നാലും അതൊരു വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇനിയിപ്പം ഞാ വിചാരിക്കണ എന്താ വെച്ചാ ഇഞ്ഞി ഇപ്പൊ രണ്ടു നേരത്തിനായിട്ട് ചോറ് വെക്കാ ചിറ്റാ. രാവിലൊക്കൊരു ഒരു നേരത്തിനും ഇ കാരണം ഇപ്പ എന്താ വെച്ചാല് അപ്പോളൊരു ഫ്രണ്ട് ജിമ്മിന് പോകുന്നുണ്ടേ. അപ്പൊ ആ ഫ്രണ്ട് പ്രോ പിന്നൊരോന്നടിച്ച് കേറ്റിട്ട് രാത്രി ആവുമ്പോത്തേനും ചോറ് വേണ്ടാണ്ടാവുക പിന്നെ ഇനി ഇപ്പം എനിക്കിപ്പം അത്ര താല്പര്യൊന്നും ഉണ്ടാവില്ല എന്തേലുക്കൊന്ന് വിശപ്പടക്കാൻ പിന്നെ രാത്രി രാത്രയല് ചോറ് വേണന്നില്ല. ഓള് അങ്ങനെയിങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് ചോറ് തിന്നാനക്കൊണ്ട് ഇരുത്തൊക്കെ ചെയ്യു എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ ഓള് കൊണ്ടു പോയി കളയും എന്നിട്ട് അന്റെ വയറി ആന്റെ വയറിനു വലുപ്പമില്ല അങ്ങനെ ഇങ്ങനെന്നൊക്കെയിട്ട് പറയും എന്നിട്ട് ഓരോ ന്യായങ്ങളും പറഞ്ഞിട്ട് ഓള് ചോറ് കൊണ്ടു കളയും
ആ അങ്ങനൊക്കെ ആ അപ്പം പിന്നെ രണ്ടു നേരത്തിനൊക്കെ ചോറ് വെ
ആ പിന്നെ പിന്നെ അപ്പുറത്ത് വേറൊരു കുട്ടിയുണ്ട് അയിനാണെങ്കിൽ എട ചോ ഞാൻ അങ്ങനെ വിചാരിക്കും അയിനൊന്ന് പറഞ്ഞൂടെ ചോറ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് പറയയില്ലാരുക്ക് രാത്രിക്കെൽക്ക് വേണ്ടാന്നു ഉള്ളത് അപ്പൊ അതും കഴിക്കൂല അപ്പം ആ ചോറ് പോയി കഴി കളയേണ്ട ദിവസം ഇൻക്ക് എടങ്ങറാണെ ചോറ് കളയാണേ
അതെ ചോറ് കളയുകാന്ന് പറുമ്പോ കുറെ ആൾക്കാർക്ക് അങ്ങനെ ചോറ് കിട്ടലുണ്ടാവില്ല പിന്നെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്.
അപ്പം പിന്നെ ചോറ് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടാ പറയാ അപ്പം ഞാനങ്ങനെ വിചാരിക്ക ഉച്ചക്ക് എന്താലും വേണ്ടി വരുവല്ലോ ഉച്ചയ്ക്ക് വരുമ്പോ ചോദിക്കുക വേണോന്നുള്ളത് രാത് ത്രിക്ക് വേ വേണെന്നുണ്ടെങ്കിൽ വേണംന്ന് വെക്കാ ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ടാ വെക്കാ അങ്ങനെ അങ്ങനായിട്ട് അപ്പൊ നല്ല ചോറും കഴിക്കാം അധിക പണിയും അധിക പണിയൊന്നും ഇല്ലല്ലോ ഇപ്പൊ റൈസ് കുക്കറിലൊരു അതെ റൈസ് കുക്കറില് ഒരു അരി ഒന്നു തളപ്പിച്ചിട്ടുണ്ട് രണ്ട് ഏ ഒരു എട്ടു മണി അല്ലെങ്കിലൊരു ഏഴു മണിയൊക്കായാവുമ്പോ ഉണ്ടാക്കിവെച്ചാല്
അതെ ഏഴുമണിക്കുണ്ടാക്കി വെച്ചാൽ നല്ല ചോറാവുമല്ലോ ആ എട്ട് ഒമ്പത് മണിയാമ്മക്കേനും പിന്നെ കഴിയുകയും ചെയ്യും
അതെ അങ്ങനൊക്കെയാണ് കാര്യങ്ങള്. ഇല്ല അത് അധികം പണിയൊന്നുമില്ലല്ലോ
ഉം ഉം എന്നിട്ടിപ്പ ചോറിന് എന്താണ്ടാവല് എന്താ ചോറിന് എന്താ കറി ഇങ്ങള് അധികം ഉണ്ടാക്കല്
ഇന്ന് ഞങ്ങൾ ഉച്ചക്ക് ചീര ഉപ്പേരിയും വഴുതനങ്ങ പൊരിച്ചതുംണ്ടാക്കി
ആഹ് നല്ല ഹെൽത്തി ഫുഡ് ഒക്കെ ആണല്ലോ ചീരൊക്കെ
ആഹ് അതൊക്കെ അതൊക്കെ അങ്ങനെ തന്നെ ഹെൽത്തി ഫുഡന്നെയാണ് നല്ല നല്ല സാധനങ്ങളൊക്കെ കേറ്റാൻ നോക്കുള്ളൂ
അതൊക്കെന്തായാലും നല്ല കാര്യം
ഉം പിന്നെ നമ്മള് എന്താ പറയാ ഈ ഇന്ന് ഞങ്ങള് ഫ്രണ്ട്സെല്ലാരും കൂടിട്ട് മന്തിണ്ടാകിരുന്നു
ഓ മന്തിം ഉണ്ടാകും അല്ലേ നിങ്ങള് ഫ്രണ്ട്സ് എല്ലാരും കൂടി കൂടിയിട്ട് ആഹ് അപ്പം ഇങ്ങളൊക്കെ നല്ല പാചകക്കാരാണല്ലോ മന്തി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്ത് മന്തി ഇങ്ങള് ഇണ്ടാക്കിർന്നത് ആഹ് ബീഫ് മന്തിയോ ബീഫ് ആഹ് നല്ല രസം ഉണ്ടായിരുന്നു ബീഫ് മന്തി ഞാൻ ഞാനല്ല ചിക്കൻ മന്തി മാത്രള്ളൂ കഴിച്ചിട്ട് ഞങ്ങവിടെ അങ്ങനെ ബീഫ് മന്തി ഒന്ന് ഞങ്ങള് കഴി
അതെ ബീഫ് മന്തി നല്ല രസണ്ട് നല്ല മയോണീസും നല്ല തക്കാളി ചട്ടി കൂട്ടിയിട്ട് ഒരു പിടി അണ്ട് പിടിക്കണം ഉം അടിപൊളി ആയിരുന്നു ഉം ഇന്നട്ട് അതാവുമ്പ വേറൊരു രസെന് ആ എല്ലാരും കൂടിട്ട് ങ്ങനെ അടിപൊളി ആയിട്ട് കഴിച്ചു ന്നട്ട് കഴി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാരും കൊറെ വർത്താനം പർ ഞ് അയിന്റെ എടേല് നല്ല എരുണ്ടെര്ന്ന് അപ്പ എരു എരു കൂടിയപ്പോ
പറ്റില്ല ചെലോര്ക്ക് എരു കൊറവാവും പറ്റ അങ്ങനെക്കെണ്ടാവും ല്ലേ ആ താങ്കളെങ്ങനെ എരു കു നല്ലോം പ നല്ലോം ഇഷ്ടപ്പെടുന്ന ഒരാളാണോ
ഞാൻ ഞാൻ നല്ല എരു ഇഷ്ടപ്പെട്ന്ന ഒരാളാണ് പക്ഷെ ഇന്ന് എന്താച്ചാല് ഞാ കോ കോറേ കുരുമുളകാണ്ട് കടിച്ചിട്ട് എന്തൊക്കെ ഇണ്ടായി നാല്
കുരുമൊളക് കൊറേ കട്ച്ചിട്ടുണ്ടാവൂ ലെ
അല്ല മന്ദീത്തെ കുരുമൊളക് ഞാൻ തിന്നു
ഒരുപാട് തിന്നാണോ ചെയ്തെ
ആ
ആ അപ്പ പിന്നെ അയ്ത്തെ പച്ചമുളക് ഒക്കെ ഇരുന്ന് തിന്നിട്ടുണ്ടാവോല്ലോ
അല്ലാതാണ്ട് തിന്ന് അന്നേരം പറയണത് അതാണ്ട് തിന്നേക്ക് അവ്ടെ ഒര് ഒരു സാന കേറിയ തലേക്ക് ന്നട്ട് ഉം ഉം മോന്തക്കാണ്ട് പോ മോന്തക്കെന്താ പറയാ എന്ത നമ്മള് പറയാ മോന്തക്കാണ്ട് ആണ്ട് അങ്ങട്ട് വെറക്കാൻ തൊടങ്ങി പിന്നെ അങ്ങട്ട് രോമാൻറ്റിഫിക്കേഷനായി ഫുള്ള് രസെര്ന്ന് എല്ലാരും എല്ലാരും കൂടി ചിരിച്ചി ട്ട് മറങ്ങി ആക കെട്ന്നങ്ങട്ട് തിരിയായിര്ന്ന് ഇന്ന്
ആ അതെ ലെ
അതെ ഇങ്ങള ഇങ്ങളവടെ മന്തി ഒന്നും ഇണ്ടാക്കാറില്ല അത് എന്താ ഇങ്ങള അവ്ടോന്ന് മന്തി ഇണ്ടാക്കാ ബീഫ് മന്തി ആണ് മോളെ ചിക്കൻ മന്തിയെ കാട്ടി രസോ
ആ ഞങ്ങളെ വീട്ടിലെന്തന്നോ ഞങ്ങള് അങ്ങനെ ബീഫ് വാങ്ങാത്ത ആൾകാ ആണ് അപ്പ പിന്നെ വീ ട്ടീലിങ്ങനെ ബീഫ് കൈ
അള്ളാ ബീഫ് വെടിക്ക്‌ണില്ലേ തീർന്നില്ലേ കഥ ബീഫക്കെ വേടിക്കണം പൊറോട്ട എല്ലാം നല്ല നല്ല ബീഫ് നല്ല കുരുമുളകില് ഇട്ടിട്ട് വർത്ത്ട്ട് അതും പൊറോട്ടയും കൂടിട്ട് ഔഫ്
ആ അത് അത് പൊറത്ത് പോവുമ്പളോക്കെ ഞങ്ങള് കഴിക്കും ഇങ്ങനെ വീട്ടിലോള്ളൂ ഞങ്ങള് ഇണ്ടാക്കാത്തത്
ന്നാ വീട്ടിലൊരീസം ട്രൈ ചെയ്യ് നല്ല നല്ല പൊതീനട്ട സുലയ്മാനിം നല്ല മുര്മുരാ ഇരിക്ക്ണ പൊറാ ട്ടിം നല്ല കുരുമൊളക് ട്ട് വർത്തൊരു ബീ
ഞാനല്ലേ കൊടുത്തത്
ശരി ശരി